ഹലോ കേൾക്ക്ണില്ല്യേ
ആഹ് കിട്ടുന്ന്ണ്ട്
കേൾക്ക്ണ്ടോ ആഹ് ആഹ് മഴ ഇണ്ടോ അവടെ?
ഉം ദാ ഇപ്പങ്ങനെ ചാറ്ണ് ണ്ട് ആഹ്
ഏഹ് ഇവടെക്കെതാ രാവിലെ മുതൽ നല് ഇല്ല മഴ ആ ഇന്ന് മഴ നിന്നിട്ടില്ല
ആ ഇനും ഇന്ലെയും ല്ലേ ഉച്ച വരെ ഉള്ളേനും
ആ അതന്നെ ഇന്ന് നല്ല മഴയ രാവിലെ തൊട്ടേ ഒരു സ് തില്ല മഴ ആയതുകൊണ്ട് ഞാൻ പറയാ മൂടി പറ കടന്നറ കാര്ം ഇൻഡസ്റ്റി അറിയ ഒരു പണിയെടുക്കാൻ തോന്നുന്നില്ല പോരാത്തന്ന് ഇനി ചോറൊക്കെ കഴിക്കണ പക്ഷെ ഞാൻ കൊറച്ചര ണ്പോ കളിച്ചിന്ന് പിന്നെ പിന്നെ വന്നക്കി അകം അടിച്ചുവാരാൻ തുടങ്ങുമ്പണ്ട് മാറാല അപ്പ ഇനിപ്പ അതൊക്കെ തട്ടട്ടെ ഇങ്ങോട്ട് അതിനന് ശേഷം ചെയ്യ ഇപ്പൊ ആരയില് കേറി വന്നാല് വീട്ടില് ഈ പെണ്ണ് പണിയെടുക്കൽ ഇല്ലേ കരുതും അപ്പൊ പിന്നെ മാറാലോക്ക ഒന്ന് തട്ടട്ടെ അതിനേഷം ഒക്കെ നോക്കാം പകുതി അടിച്ചുരിപ്പഴാ മാറാല കാണത് ഇനി തട്ടാ ഇടുത്ത പണിയൊക്കെ വീണ്ടും
ഉം
അതൊരു വൃത്തികേടാണല്ലോ ഇല്ലല്ല ഹസ്ബൻന്റ് ഇങ്ങനെ ലോങ്ങ് പോണതാ എന്താണ് വണ്ടിയാണ് ലോറിയാണ് അപ്പൊ അത്
ന്നല്ലേ ആ ആ
അത് പോയാൽ ചിലപ്പോ സ്വന്തമായിട്ടുള്ള ലോറിയാണ് അപ്പൊ പിന്നെ അങ്ങനെ മിനിഞ്ഞാന്ന് പോയത് രാത്രി പോയി ഇവിടുന്ന് തേങ്ങലോട് കയറ്റി പോവും അങ്ങ് അടെ തമിഴ്നാട് അങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ കൊണ്ട പോയിട്ട് ഇറക്കും പിന്നെ അവിടു ഇതുപോലെ ലോഡ് ഏറ്റും ഇങ്ങോട്ട് നട്ട് വരും നാട്ടിൽെവിടെയും കൊണ്ട ഇറക്കും അങ്ങനെ എങ്ങനെയാ പരിപാടി എന്റെ ഇടൊക്കെ വണ്ട ജീവിതം കഴിക്കാൻ പോ അ കല്യാണം കഴിക്കുമ്പോഴ അങ്ങനെ തന്നെ
അങ്ങനെയ്നി ആ മുത്തച്ഛനെണ് പക്ഷേ മീനാണ് കൊണ്ടാവല് മീന് കൊണ്ടരല്ലും കൊണ്ടോവലും അതെ അങ്ങനൊലും ലോറില്ല ആ ആ അങ്ങനെങ്ങനെ ദൂര ഒഡീഷയിലൊക്കെ പോവുനു
ആ പോവലുണ്ട് ഗോവ അവിടെൊക്കെ ഇന്നെ കല്യാണം കഴിക്കുന്സമയത്ത് പച്ചക്കറി വണ്ടിയില പോയിത് അന്നൊക്കെ മൈസൂര് ന്ന് കാലരി വണ്ടി ഇവിടെന്ന് പോയിട്ട് അവിടുന്ന് പച്ചക്കറി എടുത്തിങ്ങിട്ട് വരല്ലേരുന്നു അതിനന് ശേഷം കൊറേ പോ ഇ ഏത് പരിപാടി ചേടക്കുവല്ലോ അങ്ങനെ ആ പരിപാടി മതിയപ്പ പിന്നെ മീൻവണ്ടി കയറി അന്ന് അതിന് മുമ്പേ മീൻ വണ്ടിയിലെ പോകുംലീവ് ഒരാൾക്ക് ലീവിന് വേണ്ടിയിട്ട് ഇറങ്ങി കൊടുക്കുമ്പോ അങ്ങനെ ഇതില് പോയിട്ട് കൊറെ കാലം പിന്നെ അങ്ങന അങ്ങനല്ലോ മീനില് കാലി ഇവിടന്ന് പോകുമ്പോടേച്ചി ഇങ്ങോട്ട് വരല്ലോ അങ്ങനെ അങ്ങനെ പോ അതിന്റെ അട പിന്നെ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞിട്ട്ക്ക്‌ണ് ആ ഞാൻ ലോറിയെടുത്ത് അങ്ങനെ ഓടിയാലോ എന്നൊക്കെ പറഞ്ഞാക്കാ ണ്ട് ലോറിടുത്ത്ഓടല തുടങ്ങിയത ഇപ്പം അങ്ങനെ അങ്ങനെ മാഷാ അള്ളാ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങന
ആ സ്വന്തമായ തരക്കേടില്ല ഇന്റെ എളച്ചനും ഓനും അങ്ങന തന്നെ വണ്ടി പോക്കന്നെ ഓനൊന്നും കാണാനേ കിട്ടൂല അന എപ്പളും ഒഴിക്കോ ആ ആ
ചോദിക്കലണ്ട് ഒരു പരിപാടിക്കുണ്ടാവൂല പിന്നെ ഒരു പരിപാടിക്കും ട്ട എന്നന്നോട് ഇങ്ങനെ പറയും മകള കല്യാണത്തിനും ഉണ്ടാവില്ലെീ പാപ്പങ്ങി വേറെന്നൊക്കെ ചോദിക്കു പരിപാടിക്ക് ഇില്ലഞ്ഞിട്ടേ എന്താ ചെയഴണ ഞാൻ പറ നിങ്ങളെ പോലെല്ലോ ഞമ്മക്ക് ജീവിതം കഴഞ്ഞ പോാല്ലെങ്ങളെ പോലെ കൊണ്ടന്ന ച്യല്ല എന്നൊക്കെ പറഞ്ഞട്ട് തട്ടി വ പോില്ല എന്ത പറഞ്ഞ ക സിലാവൂണ്ട് പറയവർക്ക ഇപ്പ എന്തൊ ഏ പറയാ ഇവടെന്നു പോയാ ചെലപ്പോ ഇരുപത്തിരേണ്ടേച് സും ഇരുപദിവസം ഒക്കെ കഴിയും ചിലപ്പോപ്പട്ടോ അ ലോഡ് കിട്ടിട്ടില്ലെങ്കിൽ വരാനൊക്കെ മീൻവണ്ടിയില ആയന്ന ഇപ്പൊ ഇത് ഇതാുമ്പോഴപ്പ തവാന വണ്ടിന്ന് വേല ഓടെ എടുത്ത പോരാ അങ്ങനെ ആകുമ്പോ ആൾക്കാര് പറയും പിന്നെ ഓ വാര്യാണ് ഒക്കെ പറഞ്ഞ ആൾക്കാാര് വരുണ്ട് എനക്ക്താണ് പണി ക്ക് കൊടന്നച്ചത് ഭാര്യ പിന്നെയും പോവുക അതന്നെ പണ എന്താന്നുള്ള പ എക്കല്ലാം അറിയുള്ളൂ പടച്ചഞമ്മള് അപ്പൊ കൊറേ ദിവസം വരാ കാണാഞാ പറയാ ഓന് വന്ന തന്നെ ഒരു പണിയാണ് വരിയാ പോക അപ്പൊ ഇത്ര ദിവസം അവിടെ ഒന്നും ഇല്ലാതെ നിെക്കുകണ എന്നുള്ള ആും
ആര്ല്ല ഞാൻപ്പൊ കണ്ടത് കാരണം മൂത്തച്ഛന് ആ മൂത്തച്ഛനൊക്കെ ഒന്ന് എത്രോ മ ഇൊ ഒരു മാസം പോര അട ലോഡില്ലാഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണണാ അക്ക അപ്പൊക്കെ സ്വന്തം കൈ്മറി ഇങ്ങനെ പൈസ എടുത്ത് ചെിലവാക്കി ഫുഡൊക്കെ കഴിക്കാൻ സ്വന്തം കഴമന്ന് പൈസ എടുക്കണം അങ്ങനത്തെൊക്കെ
ഇത് ചെില പൈസ മാത്രം കൊടുക്കും ഒരാൾക്ക് ഇരുുന്നൂറൊക്കെ വെച്ചിട്ട് ചെല പൈസ കൊടുത്തിരുന്നു അങ്ങനെന്ന് എ പറയാ വലിയൊരു പക്ഷേതില ഓടെ ആ കിട്ടിയല് നമുക്ക് ഇവിടെ ആ കിട്ടിയതിൽ ഓടെ ആ് വന്നാ അയിൊ ഒരു കൂി കിട്ടിയത് നമു അപ്പഴത്തേക്ക നമ്മളിവിടെ കടയിലുംാനം വങ്ങിട്ട് ൊക്കെ ഫുാക്കി ഉണ്ടാവും അതൊക്കെ തന്ന കൊടുക്കാണ്ടാവും പിന്നും പോയാ ഈസ ഇരുപത്തി രണ്ട് ദിവസം കടന്നാന്നെ പിന്ന വക പിന്ന നമ്മള് തന്നെള്ള ചില സ്കൂൾ ഫീസ് മറ്റതൊക്കെ കൊടുക്കാനൻ അപ്പഴത്തേക്കും ആയല്ലോ എങ്ങനെങ്ങന അപ്പാ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പക്ഷെള്ള അങ്ങനെ പോകണ്ട് സ്വന്തംമാന ഇൊരു വരുമാനം നമുക്ക് കിട്ടുവല്ലോ പിന്നെ എയി്മന്ന് കിട്ടണെങ്കിൽഒരു ക്ഷമ വേണോ സമയമെടുക്കും പെട്ടെന്ന് നമ്മുക്ക് ഏതും ആക്കി കൂട്ടാൻ പറ്റൂല ടൈം എടുക്ക ലാഭൊക്കെ ഉണ്ടാവും ടൈം എടുക്കും ഉ അങ്ങനൊക്കെ ല്ല ഓട്ടോസ് ഉണ്ടായിച്ചാ
ആഹ് ഓട്ടോ സ്വന്തായിട്ടാ പിന്നെ സിറ്റിയിലുള്ള പെർമിറ്റ് ആ പെർമിറ്റിന്ന ഒരു സംഖ്യയയിക്കിുന്നു
ഏ
ഉം രണ്ടേ രണ്ടേ മുക്കാൽ വച്ചിട്ടുണ്ട്
ഏ അത് ശരി
ഉ സിറ്റിയിലള്ളായതൊണ്ട് എന്നിട്ട് ഓട്ടോക്ക് വേറെയോ ഉം ഇപ്പൊ ഓട്ടോ പിന്നെ പയതേനു അങ്ങനെ വാങ്ങിയത് വേറൊരാൾ വിറ്റതാണ് അപ്പം സി സിക്ക് പൈസ സി സിക്ക് കാര്യമായിട്ട് പൈസ ആയത് പെർമിറ്റിന് പൈസ ആയി വഓട്ടോൊക്കെ വലിയ പൈസ ഇല്ലേന് ഇപ്പൊ വോട്ടപ്പ പണി ആയ ആണ്ടാ ആക കയൂല വേറെ എടുക്കണം വഞ്ഞ ഇപ്പ പുതിയത് എടുത്ത് വണ്ടി ഓട്ടോ പുതിയത് എടുത്ത് ഇപ്പൊ അത അടവാണ് ഉം അങ്ങനെ ഏ ആ വെഡഗാസിനൊക്കെ കൊടുക്കാൻണ്ടേ അണ രഡ
യ പണ്ടയത്ത കാ ഓഎടുക്കുന്നത് ഓല്ക്ക് വലിയ പൈസ വേണ്ടേ അതല്ലെ സെക്കൻഡ് ഹാൻഡ് എടുത്തത് തന്നെ ആധാരയില് കെടക്ക മാസം പതിനഞ്ച് പന്ത്രണ്ട് രൂപ വച്ചല്ലെ അടക്കേണ്ടത് പക്ഷെ മാസം പതിനഞ്ച് രൂപ വച്ചിട്ട് അടക്കാണ് വേം തീരാൻ വാണ്ടീട്ട് അതിലേറെ അടച്ചാല് ഞമക്ക് ചെലവിനുണ്ടാവുലേ അതും മാണ്ടപ്പോ മളവെടുന്ന് കഴി ക്കാ എല്ലാരും അങ്ങനത്തന്നെ ആർക്കും ഞാൻ ന്തേ പറയുമ്പോ എന്നോട് പറയണേക്കാ ആർ ക്കില്ലവിടെ കടം വാങ്ങാതെയും ഇയ്യമ്മയ് ഇല്ലാത്തവരാരും ലോട് സ്ഥലം വാങ്ങാൻ വേണ്ട്യാലും പണ്ടൊക്കെ പണയത്തില അതൊക്കെ ഇത്വരെടുത്തിട്ടില്ല ഒക്കെ കെടക്ക അങ്ങനെറയാ
റ്റിക്കൾട്ട് പണയത്തിലെങ്കിലും ണ്ട് ഇങ്ങൾടെ പണയത്തിലെങ്കിലും ഇല്ലേ ന്റെ മൊത്തം പോയി എല്ലാം പെരമെ കേറ്റിവ ആവ പെരമേ കേറ്റിയതാ ഫുള്ള് അതാ പൊന്നിന് ആഹ് പൊന്നിന് അട് കത്തി
ആഹ് ഇപ്പൊ ഞങ്ങക്ക് അയ്ന് വീടായ് ല്യേ. സ്ഥലം വാങ്ങാനും വണ്ടീട്ടാണ് അത് ഇട്ത്തത് സ്ഥലം വാങ്ങാന് കൊറെ വിറ്റു ആഹ് ബാക്കി ബേങ്കിലാണ് അപ്പോ ഞി വി വിക്കാൻ പറഞ്ഞപ്പ ഇന്നോട് പറഞ്ഞു വിക്കണ്ട പിന്നെ ഇൻക്ക് ഇണ്ടാക്ക ക്കല് ഇണ്ടാക്കലിണ്ടാവില്ലാറഞ്ഞ് അപ്പോ പിന്നെ ഇവിനോട്ടെ ന്ന് കരുതി
ഉം അത് ശെരിയാ ആഹ് അതാണ് പിന്നെ അത് ഇണ്ടാക്കി തരാളള മൈൻഡൊന്നും ഉ ണ്ടാവൂല അല്ലം പണയം വെച്ചാ അത് ഇടുത്തെങ്കിലും തരുല്ലോ ന്നുള്ളരു സമാനണ്ടാവും ആഹ്
അപ്പനിണ്ടാക്കെറയും എന്തേലും മ്മക്ക് അപ്പ നൂറുകൂട്ടം അവസ്ഥേ വിറ്റ ന്റെ ആങ്ങളാര് ആങ്ങളാര് പറയും ആ പെണ്ണിനെ കണ്ടിലെ ഒടിച്ച് മുറിച്ച്ക്ക്ണ് ഓനെ പറയും അതോണ്ട് അൻ്റെ ഫുള്ള് ഇടുക്കണ്ട പറഞ്ഞോള് ഇവടെല്ലേലും ഞ ഇത്രയും കാലായിട്ട് ഇപ്പോ കൊറെ രണ്ട് കൊല്ലായിട്ടുള്ളു ആ സ്ഥലംങ്ങ് എടുത്തിട്ട് ഇത്രയും കാലം എൻ്റെരു ഒരു ഒരൊറ്റ സാധനം കൊണ്ടയിട്ട് വിക്കേ ആ പരിപാടിന്നും ചെയ്യൂല ചെലോലുണ്ടല്ലോ ഈ കിട്ടുന്ന കിട്ടുന്ന കൊണ്ടയോണ്ട് വിറ്റും വലിച്ചു നടക്കണെ ആ പരിപാടിന്നും ഇ
ഉം ഇല്ല ഇവരും അങ്ങനെ എടുത്തിട്ടില്ല ഇപ്പോ പെരന്റെ ആവശ്യത്തിനായപ്പോ ഞാൻ കൊണ്ട് കൊടുത്തതാ
ആഹ് അതെ ഞാ പറഞ്ഞേ മ്മടെ ആവസ്യക്ക് ചെലോൽക്ക്ണ്ടല്ലോ ഈ വെറ്തെ എവിടെലും ഒരഞ്ചു റുപ്പ കൊടുക്കാണ്ടായ യാലും പെണ്ണുങ്ങടെ പണ്ടം ഊരി കൊണ്ടവാ
ആഹ് അങ്ങനത്തെ ആ ഇതങ്ങനെ പൊന്നുമേ ആഹ്‌ തൊട്ട് കളിച്ചിട്ടില്ല ആഹ് അതോണ്ട് ഇതിണ്ടേനിം അപ്പ ഞാൻ പറയും അതോണ്ട് പെരെടുക്കാനായി ആഹ്
ആഹ് അതോണ്ട് വീടായി ഇങ്ങക്ക് ഞങ്ങക്ക് വീടായിട്ടില്ല വീട് പ്പ നിക്കണേലും ഞങ്ങളൊറ്റക്കെന്നെ തറവാട്ടിലാണെന്നുള്ളു പഷേ എന്നാലും ഞമ്മളത് ആയിട്ടുള്ളൊരു വീട് പറഞ്ഞ ഞമ്മടെ ഒരു സ്വപ്നാണല്ലോ
ആഹ് അല്ല തറവാട്ടില് ഇനി ഇളച്ചമാരാരേലുംണ്ടോ
ആരുല്ല ഞങ്ങളന്നെ ഉള്ളു അല്ല ല്ലാ രണ്ടാള് വേറെ പോയി അതുകൊണ്ട് ഓല്ക്കുള്ളത് ഇണ്ടാവൂലേ കൊടുക്കാനിഞ്ഞി- ആഹ് അപ്പൊ വീട്- മറ്റേ ഇപ്പൊ കൊഴപ്പൊന്നുല്ല സുഖാണ് എന്നാലും ഞമ്മളുടെ വീട് ഉപ്പ ഉണ്ട് ഉമ്മല്ല ഉമ്മ മരച്ചിട്ട് ഏഴ് വർഷം ക്കായി ഉപ്പണ്ട് ഉപ്പ വരും ഉപ്പാന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും കൊഴപ്പൊന്നുല്ല
ഉം ഉം
അങ്ങനെ പോണ് പിന്നെ ഉച്ചക്കത്തന്നെ രാത്രിലേക്ക് ഉണ്ട്
ആഹ് അത് തന്നെ ഞ്ഞി ഇപ്പോ രണ്ടാക്കയായിട്ട് വെ - എന്ക്ക് ഒരു ഒരു പകല് പോവൂല അവന് നൈറ്റാ പോവല വൈകുന്നേരം പാടിക്കോ ആഹ് വൈകുന്നേര ടൗണില ആളുടെ ലോങ്ങൊക്കെ കിട്ടണത് വൈകുന്നേരം ആണ് മറ്റൊക്കെ എല്ലാവരും ബസ്സിന് കേറി പോവും രാത്രിയതിനാല- അങ്ങനെ ബസ്ണ്ടാവോല്ലലോ സർവീസ് കൊറവല്ലേ അപ്പോ ഓട്ടോയിലല്ലാധിക ആൾക്കാരും ഉണ്ടാവുക റെയിൽവേയിലൊക്കെ ഉണ്ടാവും നല്ല വെ - ട്ടം പറഞ്ഞണ്ട് അങ്ങനെ പിന്നെ രാത്രിയാകോ അപ്പൊ പിന്നെ ഫുഡ് കൊണ്ട് പോവും ഉം അത് രാവിലെ വരോ രാവിലെ ഉം അമ്മ ആഹ് എന്നും പോവില്ല ഒന്നിരാടംക്കെയുള്ളു
പള് കടന്നോർമ്മയും ചെയ്യും
ആഹ് പകല് കെടന്നുറങ്ങും ഉച്ചക്കവുമ്പണീക്കോ രാവിലെ നേരത്തന്ന അഞ്ചിനേ- പോക കിടക്കോ പിന്നെ മൂന്നണിയൊക്കെ ആകുമ്പോ ആ - ഉം പിന്നെരു മൂന്നണ്യൊക്കാവുമ്പോ നീക്ക്യും.
അയ് ശെരി അങ്ങനെക്കെണ്.
ഉം
അപ്പൊന്നരാടം പോവൊള്ളൂല്ലേ
ഇപ്പം കൊറെരം നിന്ന്ണ്ടാക്ക്യാട് പോരും. ഏഹ് ഇല്ലില്ല പകല ങ്ങനെ പോവൂല പകല
ല്ലേ പക പോകാത്ത് പകലോവൊന്നില്ല.
ഉം അയ്ന് ഞങ്ങക്ക് വട്ന്ന് കൊർച്ചണ്ട് പോവാണ്ട്. ഇവടെ പെർമിറ്റ് ടൗണിലായോണ്ടെ ഞങ്ങള് കൊർച്ച് ഇങ്ങട്ട് ഉള്ളോട്ടാണ്. പ്പ ഇവട്ന്ന് ഓട്യാ ഒര് പത്തിരുപത്തഞ്ച് കിലോമീറ്ററ്ണ്ട് അങ്ങട്ട്.
ഏഹ് അത് ശെരി.
ടിസ്റ്റാട്ടെയ്യ്ണത് അവട്ന്ന് ഓടാം പറ്റൊള്ളൂ.
ആഹ് അയ് ശെരി.
ച്ച ടൈമ്ട്ക്കും അപ്പൊ പിന്നെ പോണെ മൊതലാ വൂലാർഞ്ഞാണ്ട്. ഓട്ടള്ള ദിവസം നോക്ക്യേ പോവൊള്ളൂ. ശനിം ഞായറൊക്കെ മെയ്നായിട്ട് പോവാ.
പിന്നെ ന്താ പിന്നെ വിളിക്കലേ ന്ന ശെരി.
ആഹ് ഓക്കെന്ന എന്നാ ശെരി.